ഹലോ
ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് നല്ല വിശേഷം ഉം
ഉം എന്തൊക്കേണാവോ
എന്ത് അല്ല അല്ല അങ്ങനൊന്നും അല്ല ഫോണ് വെറുതെങ്ങനെ തോണ്ടിക്ക ഫോണില് നോക്കിക്ക ഇപ്പൊ പണിയൊക്കെ ഒയ്ഞ്ഞതാണ് ഞാന് ഫിലി ഞാന് റീ ഉം ഫീലിം ഒക്കെ കാണും
ഫിലിമൊക്കെ കാണോ ആരെ പടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം
അങ്ങനെയൊന്നുല്ല നല്ല ഫിലിം ഏതാ അത് കാണും ആഹ് ആഹ്
ഇൻക് അങ്ങനെ ഒരു വിധം സിനിമകള് സിനിമകളൊന്നും ഇഷ്ടല്ല എന്നാലും ചെല സിനിമകളൊക്കെ എനിക്കിഷ്ടാണ് ഈ കോമഡി പാടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഏഹ് ഇപ്പം പിന്നെ പണ്ടുള്ള കോമഡി ഏഹ് എന്താ എന്താൽപോൽതന്നെ കോമഡി നടന്മാരൊക്കെ ഓരോത്തര് പോയല്ലോ അതോണ്ട്പ്പോ വല്ലാങ്ങട്ട് സിനിമ കാണലില്ല കൊറവാണ് പക്ഷെ എനിക്കിഷ്ടാണ് എന്തെച്ചാല് ആ പണ്ടത്തെ ആ സിനിമൊക്കെ ആ പണ്ടത്തെ സിനിമന്റെ അത്രൊന്നും ഇപ്പം കിട്ടണില്ലാലൊ പ്പം ആഹ് ഇല്ല ആഹ് ദ്യൊക്കൊ നല്ല രസണ്ടായിരുന്നു സിനിമ കാണ്യാന്ന് പറഞ്ഞാ തന്നെ ഇങ്ങളെങ്ങന്യാ തീയേ റ്റർല് പോയിട്ട് കാണലുണ്ടോ
ഏയ് ഞാൻ തീയേറ്ററില് കാണൂല്ല ഞാൻ ചെറുപ്പത്തിലങ്ങനെ ടിവില് അങ്ങനത്തെ കണ്ടീനി ഇപ്പം ഫോണ് കയ്യ് കിട്ടേപ്പം ഞാൻ ഫോണില് അട്ച്ചോക്കും ആരെങ്കിലും ഒരു ഫിലിം നല്ലതാണെന്ന് പറയാണെങ്കിൽ അയിൻ്റെ പേര് ഫോണില് അടിച്ച് നോക്കും
അതേപോലെ തന്നെ അത് എന്താണ് ഫിലിം ആരെങ്കിലും ഒന്നും നല്ലത് നല്ലത് കാണാന്ന് പറഞ്ഞാ അതൊന്നും
അല്ലെ അല്ലെങ്കില് എന്തെങ്കിലും ഇൻസ് സ്റ്റാലെന്തെങ്കിലും റീലൊക്കെ നോക്കുമ്പം ഫിലിമിന്റെ എന്തെങ്കിലും നല്ല പോയിൻ്റ് എന്തെങ്കിലും കണ്ടാല്
ആഹ് അതെ യൂട്യൂബില് കേറി അടിച്ചോക്കും ഞാന് പിന്നെ ഇതേപോലെ തന്നെ യൂട്യൂബ് പോയിട്ടടിച്ചോക്കി യൂട്യൂബിലത് ഉണ്ടെങ്കിൽ എന്ത മെറ്റിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യും ഫോണിലോട്ട് അങ്ങനെ ഞാൻ ചെയ്യല് കൂടുതലും
നല്ലത് ഫിലിമാ പൊതുവേ അങ്ങൻത്തത് അത് സ്റ്റോ സ്റ്റോറി ആയാലും കോമഡി ആയാലും ചെലപ്പം നല്ല സ്റ്റോറിള്ളതൊക്കെ കാണും
ആഹ് ഞാൻ പിന്നെ അതില്ലേ എന്താചെയ്യാ അറിയോ ഇൻസ്റ്റ ഇതിലൊക്കെ കാണാണെങ്കിൽ അത് ഞാൻ യൂട്യൂബ് പോയി സെർച്ച് ചെയ്തിട്ട് അയ്ത്തെ കമന്റ് ഫുള്ള് വായിച്ചോക്കും അയില് എങ്ങനെയുണ്ട് ബാഡ് ആയിട്ടാണോ എന്തായിട്ടാണോ എന്തായിട്ടാണ് നമ്മള് നല്ല കമെന്റ് ട്ടാണ് വരുന്നത് അതൊക്കെ ആാണ് ആയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യൂ അങ്ങനെയാണ് ഞാൻ ചെയ്യല് ഏഹ്
അതേമാതിരി തന്നെ ഞാനും കമന്റ് നോക്കും
ആഹ് ചിലത് ചെല ഭാഗങ്ങൾ മാത്ര ചിലത് ചില ഭാഗങ്ങൾ മാത്രം നല്ലതുണ്ടാവും ചിലതാണെങ്ക ബാക്കിയൊക്കെ വേണമെങ്കിലോ ഒരു ജായി സിനിമാവും ഉണ്ടാവുക അപ്പൊ നമ്മള് കമന്റില് ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ അപ്പൊ പിന്നെ അത് കൂടുതൽ എന്താണ് അതിൽ കൂടുതൽ കമന്റ് നോക്കിയിട്ട് ഏതാണ് കൂടുതൽ അങ്ങനെ നോക്കിയാണ്ട് ഡൗൺ എന്നിട്ട് ഡൗൺലോഡ് ചെയ്യണോ ചെയ്യേണ്ട എന്നുള്ള അതിലാണ് എന്നിട്ട് നല്ലതാണെങ്കിൽ കൂടുതൽ നല്ല കമന്റ് ആണെങ്കില് ഞാൻ ഡൗൺലോഡ് ചെയ്യും ഇല്ലല്ല തിയേറ്ററിലോന്നും പോയി ഇല്ലല്ല ഞാൻ പോയിട്ട് ഇല്ല തിയേറ്ററില് ഇതുവരൊയിട്ടും പോയിട്ടില്ല. പക്ഷേ ഇന്ക്ക് ഫിലിം ഞാൻ ഇതില് ഫോണിലാണ് കൂടുതലും കാണല് ഇതേപോലെ തന്നെ
ആഹ്
ആരെങ്കിലും എന്തെങ്കിലൊക്കെ പറഞ്ഞ് കേക്കുമ്പോ പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നടന്മാർ അങ്ങനെന്നും അങ്ങനെ ഇഷ്ടള്ള ആളാവൂല എല്ലാവരും അങ്ങനെ കാണ് ണആളാവൂലേ?
ആഹ് എല്ലാര്തും കാണും ഉം എല്ലാങ്ങനെ പ്രത്യേകിച്ച് സീ സീരിയല് പൊതുവേ കുറവാണ് പ്രത്യേകിച്ച് ഫിലിമ തന്നെ കാണല് ഈ ഇന്ക്ക് ഏതൊ ഈ തമിഴ് ഫി തമിഴ് ആയിട്ടുള്ള ഫിലിം ഉണ്ടാവില്ലേ? തമിഴ് നടൻ
തമിഴ് ഞാൻ ആദ്യൊക്കെ നല്ല ആഹ് ഞാന് ആദ്യക്കെ തമിഴ് ഫിലിം ഇങ്ങനെ ഉം തമിഴ് ഫിലിം ഇങ്ങനെ നല്ലോണം കണ്ടിരുന്നു കാരണം എന്താണ് വിചാരിച്ചൽ ഞാൻ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഉ അതായത് ഉമ്മ് ഉമ്മന്റെ വീട്ടിൽ വീട്ടില് പോയ സ ഉം വീട്ടില് പോണ സമയത്ത് അവിടെ മാമന് പണിക്കാരു ഉണ്ടാവും. ഇപ്പൊ പണിക്കാർ എന്തായി ഇവര് തമിഴ്നാട്ടിലുള്ള പണിക്കാരാ അപ്പൊ അവിടെങ്ങനെ നി വീട്ടിൽ അപ്പ ഇവരുണ്ടാവും ടി വി കാണാ ഇവരെ കയ്യിൽ ആകും റിമോട്ട് ഉണ്ടാവ ഓരെന്ത് തമിഴ് ഫിലിം ആകും സിനിമ ഇടുക അപ്പൊ പിന്നെ അങ്ങനെ തമിഴ് കണ്ട് കണ്ട് കണ്ട് തമിഴ് സിനിമ കാണാൻ തെടങ്ങി. ഇഷ്ടായി അത് പിന്നെ കുറേ കാലത്തിന് തമിഴ് കാണാതായി അത് വീണ്ടും ഇഷ്ട ഇല്ലാതായി പോയി. പിന്നെ അപ്പൊ ഞാൻ മലയാളം തന്നെ കൂടുതലും കാണാ. അങ്ങനെ മലയാളം തന്നെയാണ് കൂടുതലും കാണലുണ്ടാവല്. പിന്നേ ന്നാലും ഇഷ്ടാണ് കേട്ടോ ഹിന്ദിയൊക്കെ ഇഷ്ടാണ് ചില സമയത്ത്
ആഹ് ഹിന്ദി ആ ഹിന്ദി ഞാൻ അങ്ങനെ കാണലില്ല. തമിഴ് തമിഴ് ഇങ്ങനെ ഇങ്ങനെ മലയാളാക്കിണ്ടല്ലോ ഡബിൾ മലയാള
ച ആ ഡബ് ആ ആഹ് അത് അത് ഞാൻ കാണലുണ്ട്. അത് ന്താണ് പക്ഷേ അതിന് ഏറ്റവും രസം പറഞ്ഞാൽ തമിഴ് തന്നെ കാണതാവുണ്ടാവ പിന്നെ നമുക്ക് തിരി ചെലത് തിരിയാത്തേ ഉണ്ടാവൂ.
ആഹ് തിരി ആ അത് കണ്ട്ങ്ങാണ്ട് പിന്നെ അങ്ങനെ ഇഷ്ട
ആഹ് അതിനോക്കെ വേണ്ടി
അതെ പിന്നെ പ്പോ തമിഴ് ഫിലിമും അടിച്ചു നോക്കും.
തമിഴ് ആയിട്ടിള്ളത് അടിച്ചൊക്കും മലയാളം മലയാ എടക്കോരു ഫിലിം കാണാൻ തോന്നുമ്പോ മലയാളം നോക്കും. അ അപ്പം കാണാൻ കഴിയാത്തപ്പം മലയാളം രസല്ലേ അല്ലെങ്കിൽ തമിഴ്മക്ക് പോവും അങ്ങനെ.
പറഞ്ഞയ്മക്ക് ഞാനും അങ്ങനെ തന്നെ മലയാളവും അതേപോലെ അടിച്ചൊക്കെ തമിഴ് നോക്കും പക്ഷേ കൂടുതലും ഞാൻ തമിഴ് അങ്ങനെ കൂടുതലും കാണേല്ല. ഉം തമിഴ് മലയാളാക്കിയതും അതേപോലെ തന്നെ ഹിന്ദി മലയാള ആ തൊക്കെ ഉണ്ടാവുല്ലോ ചില സിനിമകള് അങ്ങത്തന്നെ ചെലോൽക്ക് നല്ലോണ്ണം തമിഴ് വേഗം മനസ്സിലാവും, ഇൻക്ക് മനസ്സിലാവാത്തോണ്ടാ ഞാൻ കാണാത്തത്. ആദ്യക്കെ മനസ്സിലായിനി അത് കണ്ടുകൊണ്ട് നിന്നന്നൊക്കെ എനിക്ക് മനസ്സിലായിനി. എങ്ങനെന്നുള്ളതൊക്കെ.
ആ എന്റെ ഫ്രണ്ട് ഉണ്ട് ഓള് ഇട്മി ചാനലന്നെ കാണുള്ളൂ. ഉം തമിഴ് ചാനൽ എന്റെ ഒരു ഫ്രണ്ട് ണ്ടായിനി എൻ്റെ കൂടെ പഠിച്ച് ആഹ്. ആ അപ്പോ ഓൾക്ക് അധികം കുറച്ചൊക്കെ തമിഴ് സംസാരിക്കാൻ കഴിയും ആഹ് ആഹ്.
ആഹ് ഇങ്ങനെ എന്റെ ഫ്രണ്ടും ഉണ്ട് തമിഴ് നല്ലോണം സി ആഹ് ഇന്റെ ഫ്രണ്ടും ഉണ്ട് തമിഴ് നല്ലോണം സംസാരിക്കും ഞാൻ ഓളോട് ചോദിക്കുംന്നട്ട് ഇജ്ജ് എങ്ങനെ ഇങ്ങനെ സംസാരിക്കണെ, അപ്പോ ഓള് പറയും ഞാൻ സിനിമയും സീരിയലൊക്കെ കാണ കാണലു ണ്ട് അങ്ങനെ സംസാരിക്കണാണ് പക്ഷേ അതേപോലെ ഇൻക്ക് ആഹ് ഇൻക്ക് സംസാരിക്കണം എന്നൊക്കെ ഇണ്ട്, പക്ഷെ എനിക്കത് കാണണന്ന്ള്ളേ ഒരിതില്ല ഇഷ്ടല്ല സിനിമ അങ്ങനെ അയിനോട് കാണും ഞാൻ പറഞ്ഞില്ലേ അന്നൊക്കെ കണ്ടിനി പിന്നെ അതിനോട് പിന്നെ ഒര് ഇതായി പോയി. പിന്നെ തമിഴ് മലയാളാക്കിയാൽ കൂടുതലും കാണും. അങ്ങനെയാണ് കൂടുതലും ഉണ്ടാവല് പിന്നെ ഇൻക്ക് മമ്മൂട്ടിനെ മമ്മൂട്ടിന്റെ ഫിലിം സിനിമ ഇഷ്ടല്ല, ഹ് അതെ പോലെ അങ്ങൻത്തെ ഇതൊന്നു ഇഷ്ടല്ല ഇൻക്ക് പ്ര ഉം മോഹൻലാലിന്റെ പിന്നിം കാണും. ഇൻക്ക് നിവിൻ പോളി അതേ പോലെ തന്നെ മറ്റേ ഇവൻ ഇല്ലേ മമ്മു ട്ടിന്റെ മോനില്ലേ ദുൽഖർ സൽമാൻ പുതിയ പുതിയ നടന്മാര് അതാണ് അങ്ങൻത്തോൽതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഏഹ്, ആ പണ്ടത്തൊക്കെ പണ്ടായിപ്പോയി. പക്ഷേ അതാണ് കഥള്ളത്ട്ടോ പണ്ടത്തെ ഫി സിനിമയിലാണ് കൂടുതലും കഥകളുണ്ടാവ്ണെ.
ആഹ്, ഇപ്പോ പുതിയ പുതിയ നടന്മാര് കൊറേ വരുണ്ടല്ലോ. ഈ റീ ആഹ് റീൽസ് ആഹ് പു ഹ് റീൽസൊക്കെ പുതിയ എടുക്ക, ആഹ് റീൽസ് സക്കെ എടുത്താട്ട് കുറെ ആൾക്കാര് സിനിമക്കും ഇതീക്കൊ ക്കാര് വാഴ വാഴ ടു ൽ ഉള്ളവർ തന്നെ കൊറെ പേര് വീഡിയോ എടുത്താട്ട് ഫേമസ് ആയി വന്നോലാണല്ലോ.
ആഹ് അങ്ങനെണ് ആഹ് ഇപ്പോ കൂടുത ഇപ്പോ റീൽസിലൊക്കെ ഇതേപോലെ തന്നെ ഇൻക്ക് ഷോർട്സ് അതേപോലെ തന്നെയാണ് ഓരോ അതേപോലെ തന്നെ വേലക്കാരിയുടെ മകൾ അങ്ങനെ ക്കൊരോ ഷോർട്സുകളുകൾ ഉണ്ടാവുലേ അതൊക്കെ ഇങ്ങനെ കാണും. ഞാന്, ഹ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട കഥ കാണാനും അതേപോലെ തന്നെ അതേപോലെ തന്നെ സീരിയൽ ഉണ്ടല്ലോ സീരിയല് ഞാൻ അതേപോലെ തന്നെ ഒരു സീരിയൽ കാണും സ്നേഹപൂർവ്വം ഷാമ എന്ന് പറഞ്ഞാട്ട് അത് നല്ല രസ സാണ് നല്ലൊരു കഥ ഉള്ള സീരിയല അത് ഞാൻ കാണും എന്നും കാണലുണ്ട്.
ഏഹ് പിന്നെങ്ങനെ ബുക്കൊക്കെ വായിക്കോ? ഉം ബുക്കൊക്കെ വായിക്കോ?
ബുക്ക് വായിക്കാറില്ല, പിന്നെ ബുക്ക് ഞാൻ വായിക്കാറില്ല, പക്ഷേ കഥ കേൾക്കാൻ ഇഷ് ട. മറ്റേ‌ ഇല്ലേ പോക്കറ്റ് എഫ് എമ്മ്. പോക്കറ്റ് എഫ് എമ്മ്, കുക്കു ടി വി ഒക്കെല്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇൻസ്റ്റേല് ഞാൻ എന്ത് ചെയ്യുന്നറിയോ റീൽസ് കാണും, ഇങ്ങട്ട് റീൽസ് കണ്ടിട്ട് ഇത് എനിക്ക് കുക്കു ടി വി ലുള്ള റീൽ ഇത് എത്രോ ദിവസം രണ്ട് മൂന്ന് ദിവസം ഫ്രീ ആയിട്ട് നമ്മ ക്ക് ഓൽക്ക് കിട്ടൊല്ലോ ആ പിന്നത് ആകാംക്ഷ ക്ഷേൽ വെച്ചിട്ട് അതവര് നിർത്തല് നിർത്തും ഓൽ പിന്നെ കിട്ടൂല പിന്നെ രണ്ടു റു
കുക്കു ടി വി ഒക്കെ എടുക്കേക്കാരം ഡൗൺലോഡ് ആക്കിയാട്ട്. ഹ് ഹ് ഹ് ഹ്
ആണ്ട് എടുക്കും പക്ഷെ ഇത് സാ ഇത് രണ്ട്ർപ്യ കൊട്ത്ത് കാണാൻ കഴി യാണെങ്കിൽ ഓല് രണ്ട്ർപ്യ മതീന്ന് പറയും. പക്ഷെ രണ്ട്ർപ്യ കൊടുത്ത് കാണാൻ കയ്യാണെങ്കിൽ കാണേണി എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പിന്നെ ഓല് എല്ലാരും കമന്റൊക്കെട്ട് നാനൂറ്റി എത്രയോ രൂപ പോവുണ്ട്ന്നൊക്കെ പറഞ്ഞാണ്ട് അക്കൗണ്ട്ന്ന് ഇങ്ങനെ പോവും മാസം മാസം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ ഐമൽക്കാണ്ട് പോവലില്ല. പിന്നെ പോക്കറ്റ് എഫമ്മില് ഇണ്ടാവല്ണ്ട്.
പിന്നെ യൂട്യൂബിലുണ്ടാവല്ലോ സ്റ്റോറി ആയിട്ട് ഓരെട്ത്തെര്ങ്ങനെ പറയണത്.
പക്ഷെ യൂട്യൂബ് ബിലുണ്ടാവും ഓരോത്തര് പറയണേ ഇത് നമ്മളിങ്ങനെ നമ്മളിത് കാണുംപാടും ചെയ്യാണല്ലോ ഈ ഇൻസ്റ്റയിലിള്ളത് അതാണ് കാണും പാടും ചെയ്യും നമുക്ക് കൂടുതൽ ആ സ്റ്റോറീനോട് നമുക്ക് ഇഷ് ട്ടം തോന്നുവാണ് ചെയ്യണത് അപ്പ അത് ഇങ്ങനെ ഓൽക്കതിങ്ങനെ ഒരു ഓലായിയെ
ഈ
എടുക്കാന് വേണ്ടിട്ടാ എൻഡിലങ്ങട്ട് ആകാംക്ഷ നിറഞ്ഞ എൻഡിലങ്ങട്ട് നിർ ത്തു ഓല് അതാണ്ടാവ
ഉം
അങ്ങനെ ഇണ്ടാവില്ല ആകാംക്ഷയില്ലെ നിർത്തിയ പിന്നെ നമ്മക്ക് എന്തായി എന്തായിന്നളപ്പ ഉം ഉം ആഹ് ഞാൻ പോക്കറ്റ് എഫോമ്ക്ക് കേ അതുപോലെ തന്നെ പ്രേമന്ന് പറഞ്ഞ പ്രേമന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏഹ് ഒരിഷ് ചുവേത്ണ്ട് ക കേട്ടിട്ടുണ്ടോ കന്നഡ പ്രേമം എന്നറിയാണ്ട് പോ ആഹ് ഒരു നീലിമ ഒര് സിദ്ധാത്ഥ്ന്ന് പറയേണ്ട ഒരു കഥ ആയിരുന്നു അത് അതേപോലെ
തിനത് ആഹ് ഉം അതെങ്ങനെ ഞാൻ കു പകുതിക്ക് വെച്ച് നിർത്തേക്ക
ഞാനും പകുതിക്ക് വെച്ചു നിർത്തിക്കാണ് അത് ഏഹ് എത്രയോ ഉം നാന്നൂറ്റി എത്രോ എപ്പിസോഡ് വരെ ഞാൻ കണ്ടിണത് ഏഹ് അവു കാത്തുമ്മ ആഹ് അത്തറ് കങ്കണാ സിദ്ധാർത്ഥിന്റെ മകനാണ് ന്ന്ള്ള അറിയുന്നത് ആഹ് അറിയുന്നത് അതൊക്കെ ക്കെ ഞാൻ കണ്ട്ണ് അവിടക്കെ കണ്ട് അതൊന്നും പിന്നെ എനിക്ക് ഞാൻ കാണാതായി കാണാതായിട്ട് ഒക്കെ എവിടെന്ന് ഏതാക്കി ഞമ്മളെ ഓരോ ദിവസം കാണതിനനുസരിച്ച് അഞ്ചെണ്ണായിട്ട് ഫ്രീ ആയിട്ട് പോക്കറ്റ് എഫ് ഇങ്ങനെ കിട്ടും വരും ഇപ്പൊ ഒന്നായിട്ടാണ് വരണെന്ന് തോന്നണു ഒന്നോ രണ്ടെണ്ണോ ആയിട്ടാ വരുന്നേ ആദ്യോക്കെ അങ്ങനെനി ഇപ്പ പിന്നെപ്പോ അതേപോലെ കുക്കൂ ടിവില് കിട്ടൂല കുക്കു ടിവില് കുക്കു എഫമില് എന്ത് ചെയ്യണം നമ്മള് പൈസ കൊടുക്കന്നെ വേണം ഫുള്ള് പൈസ കൊടുക്കണം കുക്കു ടിവില് അങ്ങനെയാണ് പോക്കറ്റ് എഫമ്മ്ത്ത മാരി കിട്ടൂല
ആപ്പൊന്നും എടുക്കൂല്ല അതിന് പൈസ വേണ്ടി വരില്ലേ
അയി ആഹ് പോക്കറ്റെഫമ്മിത്തെ പൈസ വേണ്ട ആഹ് എടുക്കാണെങ്കിലൊന്നും ആഹ് ഫ്രീ ആയിട്ട് ഓരോ എപ്പിസോഡ് ഓരോ എപ്പിസോഡ് അങ്ങനെ ഫ്രീ ആയിട്ട് കേറും പിന്നെ അയിന്റതൊക്കെ ഞാന് പിന്നെ കൊറെ യൂട്യൂബില് കണ്ട്ണ് പ്രേമം ഷോ സീരിസിന്റെ ഇത് കഥകളിങ്ങനെ പറയുന്ന നമ്മളിങ്ങനെ ആകാംക്ഷ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോ പെണ്ണുങ്ങളിങ്ങനെ പറയിണ്ടാവല്ലോ ഒരിതിന്ന സ്റ്റോറിയാണ് ആഹ് അങ്ങനെ കണ്ട് കാരണം അയില് കൊറെ എത്തണം ഏഹ് ഈ സിദ്ധാർത്ഥിന്റെ മകനാണ്ന്നൊക്കെ ക്കറിയല്ലോ ഇതില് വേണേങ്കി വേം വേം വേം പറഞ്ഞ് പറയൂല്ലോ ഇത് നമ്മളെന്നടി ച്ച് ഒഴിവാക്കാനും കഴിയൂല ഓരോ ദിവസം ഓരോ ദിവസം ഇങ്ങനെ ഓരോ ഇതായിട്ട് വര്ണ്
ഉം യ് ആഹ് ആഹ് എന്നാ ശരി ആഹ്